ആഹ് കേക്കാ കേ ക്ക പറഞ്ഞോളു
കേകത്തില്ല ഫുഡ് ഒക്കെ റെഡി ആയോ
ആ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം രാവിലെ കഴിയും കുഞ്ഞ് സ്കൂൾ പോകുന്നോണ്ട്
ആ കഴിയുല്ലേ എന്റെത് മോളെ അതെ മോളെ അതേപോലെ സ്കൂളിൽ വിട്ട - വിട്ട് മോനുണ്ട് ഇവിടെ ചെറുതുണ്ട് മോള് നാലാം ക്ലാസ്സില് ഉം ചെറുത്- രണ്ട് വയസ്സ്
ആ എന്റെ മോന് രണ്ടര മ് ആ ബഹളവായില്ലേ
ഇല്ലാ ഫോൺ എടുക്കോളം ഈ ഭാഗത്തിണ്ടായിരുന്നില്ല കാർട്ടൂന്റെ മുന്നിലായിരുന്നു ഫോൺ എടുത്താരെ ഇങ്ങോട്ട് വന്ന് ദാ കണ്ടില്ലേ തി ആ ഓർക്ക് ഓർക്ക് വേണ്ടത്- ഓടി വരും
എവിടെ സ്ഥലം എവിടാ
ഞങ്ങൾ മലപ്പുറം
മലപ്പ- പ്പുറം ആ അല്ലേ ഞാൻ കൊല്ലം
ആഹ ആഹ ന്നട്ട് എന്താന്ന് ഉച്ചത്തേക്ക് എന്താ സ്പെഷ്യല്
സ്പെഷ്യൽ അങ്ങനെ കാര്യയായിട്ടുല്ല
ആഹ ഞാന തന്നെ ചോറ് പിന്നെ രാവിലെ മോൾക്ക് കൊണ്ടുപോവാന് ഇതേപോലെ ഇന്ന് നെയ്ച്ചോറ് മതി പറഞ്ഞു അപ്പൊ ഞാനും ഇത്തിരി പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു അപ്പൊ അതങ്ങോട്ട് പൊരിച്ചു കൊടുത്തിട്ടേ
ആഹ് ആഹ നെയ്‌ച്ചോർ
സ്കൂൾ ന്ന് കിട്ടും സ്കൂൾ ന്ന് കിട്ടും അപ്പൊ എനിക്ക് ഉച്ചക്കത്തിന് കയി ഞാനാ ത്തിണ്ട് പിന്നെ വേറെ ആരു ഇല്ല വീട്ടില് ആ ഒറ്റയ്ക്കണത് പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ ല്ലേനും
ആഹ അപ്പൊ നിങ്ങള് മൂന്നരും മറ്റക്ക് നക്കിയോ അയ്യോ ഉ പേടിയൊന്നുല്ല ആഹ ന കുഞ്ഞിനെ കൊണ്ടങ്ങന ദിട്ടല്ല അല്ല
ഉം ബുദ്ധിമുട്ടന്നെയാണ് പക്ഷെ ഒ എണിക്കുന്നതിന്റെ മുന്നേ മാക്സിമം തീർ കു നീ തുടയ്ക്കാൻ മാത്രമ ഉള്ളൂ അതും കായി നക്കട
ആ അവിടെ തന്നെയാണ് രണ്ടുപേരുടെ ഹസ്ബന്റിന്റെ ഇയാടെ സ്ഥലം
ആ അടുത്ത തന്നെ ഇവിടെത്തന്നെയാണ് തറവാട്ടിൽ നിന്ന് ഇക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് പോവാനുണ്ട്.
ആഹ് ഹഹ
അത്ര വ്യത്യാസ അവിടുന്ന് വല്ലുണ്ട് എല്ലാരും ഇപ്പ ആ കൊഴപ്പില്ല അന്നിങ്ങനെ മഴ പെയ്യണോ ഇല്ലന്ന് രാവിലെയൊക്കെ നല്ല വെയിയിലായിരുന്നു കേട്ടോ
ആഹ അപ്പൊ എല്ലായിടത്തും ഒരേ ക്ലൈമറ്റാ ഇവിടെയും വെയില
സത്യ പറഞ്ഞത് ജൂൺ മാസണ തകന ഇ
ആഹ് സാധാരണ നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോ എന്റെ പൊന്നെ ഉടുപ്പൊക്കെ ആല്ലേ?
എനിക്ക് ഇപ്പോഴും ഓർമ്മുണ്ട് നമുക്കൊന്ന അതേപോലെ ഒക്കെ ഹവായി മോഡലക്ക് ചെരിപ്പാവല്ലോ ചന്ദന ക ചന്ദന കർ പോപ്പും പിന്നെ നീല പാൻറും നീല ചോടുമായിരുന്നു ഞങ്ങൾക്ക്
ഉം ഉം
പക്ഷെചന്ദന കളർ ഡ്രസ്സിന്റെ പൊറത്തുണ്ടാവും പുള്ളി
അതെ അതെ ആ പാവടെടെയൊക്കെ ബാക്കിലിങ്ങനെ - ചെളി ഇങ്ങനെ തെറിച്ചു തെറിച്ചു വീഴും
എന്തായിരുന്ന് ഇപ്പൊ ഇന് മക്കൾക്കൊന്നും ആ ഒരു ലൈഫ് ഒന്നും ഇല്ലല്ലോ
അതെ
നമ്മൾ കണ്ട ഒരു ഒരുപാട് റീൽസും അതുപോലെ തന്നെ ഒരു- ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ടൂറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും പക്ഷെ നമ്മള് ജീവിച്ച ആ ഒരു- ജീവിതം നമ്മുടെ മക്കൾക്ക് ശരിക്കും ഒരു-
കിട്ടത്തില്ല അത് തന്നെ ഉം അത് തന്നെ-
നമക്ക് ഇതേപോലെ ഫോണും ടിവിയും കാര്യൊന്നു ണ്ടായിരുന്നില്ലല്ലോ അപ്പൊ പറമ്പിലും പാട ത്തും എല്ലാടത്തും ണ്ടേയിര്ന്നു സ്കൂള്, മദ്രസ് തന്നെ കുട്ട്യെ സ്കൂൾ വിട്ട് വെര്ന്നെ സമയത്തെനെ ഏതെങ്കിലും പിന്നെ ഇതിന്റെ ചാലിലൊക്കെ വല്ലെ മീനുണ്ടെങ്കിൽ അത് കണ്ട വെച്ച് വെരും ഇന്നട്ട് വീട്ടിന്ന് വീട്ടാരെ കാണാണ്ട് തോർത്തൂണ്ട് ട്ത്തൊണ്ടോയാണ്ട് അത് കോരിപ്പിടിക്കും ഇപ്പ ഇല്ല ഇപ്പ അതെന്താന്ന് പോലും അറ്യോ മക്കക്ക് ഇപ്പൊ പീടി പോവ നെ ന്നട്ട് ഞമ്മള് ഗപ്പിനെ അല്ലെങ്കിൽ ഫൈറ്റർനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടെരാ ന്നിട്ട് കൊറെ ദിവസം അക്ക്വാറിയത്തിൽ ഇട്ടൊട്ക്ക ഇട്ടെക്ക അങ്ങനെക്കെല്ലേ ആ ന്നട്ട് അയ്നെ നിരീക്ഷിക്ക അതല്ലേ ള്ളൂ നമ്മളൊക്കെ ഞാനൊക്കെ ഹെ ഓർപ്പിടിക്ക ഇമ്മാന്റെ വീട് പിന്നെ മേല് അതിൻ്റെ താഴെ തന്നെ തോടാണ്. അപ്പൊ ഞങ്ങള് ചെറിയ കുട്ട്യായിരി കെണി വെക്കൊല്ലോ നമ്മള് ചട്ടിണി ച ത്തിന്റെ പൊറത്ത് ങ്ങനെ തുണി കെട്ടിട്ട് അതിന് ചെറിയരു ഓട്ട കൊത്തി കൊടുത്ത് ഉള്ളില് നമ്മ ചോറ് ഇട്ട്ങ്ങാണ്ട് വെള്ളത്തി കൊണ്ടേ വ കൊറച്ച് കഴിയുമ്പോക്ക അതില് നറയ മീനായിട്ടുണ്ടാവും എന്ന ഇത് ഇത് കൊണ്ടുവന്ന് വീട്ടുകറെ മുന്നില് വാശടിക്കും ഇതൊന്ന് പൊരിച്ചെരുവോ പൊരിച്ചെരുവോ ചോയ്ചിട്ട് ആഹ് ട്രാവലിഗ് നല്ല ഇഷ്ട്ടാ
ഉം ഇപ്പ അടുത്ത അടു ത്ത കാലത്ത് എവിടാ പോയത് വെക്കേഷൻ ഒക്കെ അല്ലായിരുന്നോ
വെക്കേഷന് ഞങ്ങ അവിടെയാണ് ഹസ്ബൻഡന്റെ അടുത്ത് പൊറേത്താരുന്നു ആഹ്
ഉം ഹസ്ബൻ്റെവടാ ഖത്തറില്
അവിടെയാരുന്നു ഞങ്ങളും പക്ഷെ ഞങ്ങളാ സമയത്തവിടെ യുദ്ധോ കാര്യങ്ങളായോണ്ടേ വല്ലാണ്ടങ്ങ് എൻജോയ് യ്യാൻ പറ്റീട്ടില്ല ഫുള്ള് ഒച്ചേം ബഹളോം ഇ ഇപ്പ കൊഴപ്പൊന്നില്ല ഇപ്പ നോർലായിട്ട് നോർമലായിട്ടാണ് ഞങ്ങള് ഇങ്ങട്ട് നാട്ട്ക്ക് പോന്നത് അന്നാ പിന്നെ ഇതൊക്കെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ലല്ലോ
ഹസ്ബൻറ്റിനിയെങ്ങ വരും
ഹസ്ബന്റെ വീട് ഇവിടെ ഇവിടെ തന്നെ മലപ്പുറം തന്നെയാണ്
ഓ മലപ്പുറത്തന്നെ
അര മണിക്കൂറ്ണ്ട് വീടിന് വീ ത്യാസം ഒള്ളു എന്റെ വീടും ഹസ്ബൻഡിന്റെ വീടും
ആ പിന്നെ ങ്ങണ്ട് വേറെ വിശേഷം
വേറെന്താ അങ്ങനെ പോന്ന് ൻ്റ വീട്ടില് ഉമ്മ ഉപ്പ എനിക്ക് രണ്ടനിയന്മാരാണ് അനിയന്മാര് രണ്ടുപേരും ബാംഗ്ലൂരാണ് ഏഹ് രണ്ടെണ്ണം ഇപ്പ പഠിത്തം കഴിഞ്ഞ് ജോലി കേറി
ഹ ഹ ഇയാളെന്ത് വർക്കെയ്യുന്നോ വർ
ആ ഞാന് ഒപ്റ്റോമിസിസ്റ്റാണ് ഇപ്പം മോനായോണ്ടേ പിന്നെ പോവാന് ഇച്ചിരി പാടാ അപ്പൊ ഓനൊന്ന് ഇനി ഒന്ന് സ്കൂൾലോ അംഗൻവാടിയിലൊക്കെ ആയി
ആ പോവാരുത് ഉം ഓൻ എങ്ങനെ ഒണ്ട്
ഹൗ പറയാണ്ടിരിക്കുവാ ന ല്ലത്
രണ്ടേരും കൂടെ അടിയൊണ്ടോ
രണ്ട് ചഴഞ്ഞാല് മോള് ത്യാവശ്യായില്ലേ പത്ത് വയസാവാനായി
ഓ പത്ത് വയസാവാറായി ആ ഹാ
എ എട്ട് വയസ്സിൻ്റെ ഒരു വ്യത്യാസം ഇണ്ട് രണ്ടു പേരും അതുകൊണ്ട് വല്യ ഒരു ഇതില്യാ കെയറിങ്ങാണ് അതുകൊണ്ട് കൊഴപ്പമില്ല പക്ഷെ ഇവന് പയങ്ക ങ്കര വികൃതിയാ നല്ലോണം തല്ലും അവളെ മുടി പിടിച്ച് വലിക്ക്യാ കടിക്ക്യാ
എടുത്ത് വെച്ചെറിയു
ചെറിയാ എന്താണ് നിനിക്കറിയില്ല
പക്ഷെ മോളും തിരിച്ചു കൊടുക്കേ അവളും കുഞ്ഞാണ് അവളും ഒന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡി
ആഹ അ ചെറുതല്ലേ അതിന്റെതല്ലാം ബുദ്ധിുണ്ടാവുംവാശിണ്ടാവും ഇതി കൊറച്ച് വലുതായില്ലേ ഇപ്പൊ ഇപ്പൊതാ മൊത്തം ക്ലീൻ വൃത്തിയാക്കിവെച്ചിരുന്നു തുടക്കാൻ മാത്ര ഉണ്ടായിരുന്നു ഇപ്പൊ അത അവിടുന്ന് വിടുന്നു ഹാങ്ങറുകളും കാര്യങ്ങളും ടോയ്സും ആ ഞാൻ പറയാലോ എനിക്ക് പ്രാന്ത് വരും ചില സമയത്ത്
ആ ഉ പിന്നെ
പിന്നെ പിന്നെ ഒറ്റക്കല്ല ആരെയും ബോധിപ്പിക്കണ്ട ഒന്നുമല്ലല്ലോ ആ
ആദ്യമായിട്ടാണ് ഇങ്ങനെ വിളിക്കണത് ഫസ്റ്റ് ടൈം ആണോ ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ഫോൺ ആ ഇതിനു മുമ്പ് വിളി ച്ചിട്ടുണ്ടല്ലേ ഉം
ഞമ്മുക്ക് കൊറച്ച് പേയ്മെന്റ് ഒക്കെ കിട്ടിയ
ആഹഹാ കിട്ടിയാരുന്നോ ഉ ഞാൻ ആദ്യായിട്ടാ എനിക്ക് എന്തൊന്നും അറിയത്തില്ല എന്നാട്ടാ ആ പറ്റത്തില്ല
ആ ഇല്ല പിന്നെ അതുപോലെ നമുക്ക് ക്ക് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞര വാട്സാപ്പിൽ പറഞ്ഞര കേട്ടോ ആ
ഇപ്പ ആ പിന്നെ എന്നെന്നാണ്ട് വേറെ വിശേഷം ചെടികളാ എവിടെയിങ്കിലൊക്കെ പോകുമ്പോ അവിടൊന്നൊക്കെതോണ്ടികൊണ്ടൊക്കെ വരും
ആ അതെല്ലാരും സ്വഭാവല്ലേ
ഇഷ്ടം പോലെ ചെടികളുണ്ട്
ഉണ്ട് ല്ലേ ആഹ്
വല ചെരിപ്പില് കാണും ആഹ് ചെടിപ്രാന്താണ് അപ്പം അവിടെ ആ അമ്മ എവിടെങ്കിലൊക്കെ കൊണ്ടുവ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും
ആഹ ഹസ്ബൻന്റ് ആഹ് വീട്നോ ഇൻക്കും തന്നെ ഇൻക്ക് ഭയ്ങ്കര ഇഷ്ട ഈ ഫുള്ള് ചെട്യേളായ് ട് നർഞ്ഞൊരു ചട്ട്യോളം കാര്യങ്ങളൊക്കെ നിറഞ്ഞിരി ക്ണ വീട് ടള് കാണാന് ഭയ്ങ്കര ഭംഗിയാണല്ലോ ഞ് കേറി നന്നായിട്ട് കേറെയ്തോട് നടക്കണട്ടോ അല്ലെങ്കി ണി കിട്ടും ഇപ്പ ഞങ്ങള് പോയാരെ തന്നെ നാട്ടില്ണ്ടായ്ര്ന്നല്ലോ വന്നപേക്നന്നെ ഏകദേശൊ അങ്ങനെ വാടി
ഉം ആഹ് ഇപ്പോ മറ്റേനെ എന്താ ഇപ്പോ ഇടയ്ക്കൊരു ചെടിയുടെ സീസൺ വന്നില്ലായിരുന്നോ? അയിന്റെ പേര് മറന്നു ക്യാ എന്തുവാ? ആഹ് അതിപ്പോ ഞാൻ മേ ടിച്ചു വെച്ചിട്ടുണ്ട്.
നും മേടിച്ചു ഞാനിപ്പോ പിന്നെ പിന്നെ അഞ്ചേണ്ണൊപ്പ പ്ര മേടിച്ച് ഞാൻ ഇവിടെ ഒരു ഇതുണ്ട് നമുക്ക് വീടി നോടന്നെ ചേർന്നിട്ട് നമ്മളിങ്ങനെ ചെടി വെക്കാന് നമ്മള് അങ്ങനെ ഇതിടുവല്ലോ തട ഇടുവല്ലോ അപ്പോ അതിമ്മേ അങ്ങനെ വെച്ചി ഇണ്ടായിരുന്നു ഒരു കോട്ടിയാട് പോലെ അപ്പോ അതിൽ ഇതുവരെ ചെടി ഭയങ്കര പേടിയായിരുന്നു. വേരെർങ്ങോ വേരെർങ്ങോ തറ പോവോന്നൊക്കെ അപ്പൊ ഞാന് ആള്ണ്ടാവ്ണ സമയത്ത് വെക്കാൻ പറ്റില്ലപ്പ ഇനി ആള് നാട്ട്ക്ക് വര്ന്ന്ണ്ടപ്പൊ വെക്ക് ഞാൻ വേഗം വെച്ചു പിടിപ്പിച്ചു വന്ന ആ വന്ന ഒന്ന് കണ്ട് കഴിഞ്ഞാൽ കൊഴപ്പമില്ല പക്ഷെ ആളോട് നമ്മ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുമ്പോ ഒരു ഇതാണ് അപ്പൊ ഞാൻ വേഗം അങ്ങനെ ചെയ്ത് പിന്നെ അതുപോലെ കുറച്ച് ചട്ടികളൊക്കെ മേടിച്ചു ഏ ആ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാ എല്ലാതും ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും ഉം
ഉം പിന്നെ പിന്നെ മേടല്ല ആഹ് ഇഷ്ടാ ഇഷ്ടാ ഒണ്ടാക്കിയേം ചെയ്യുന്നുണ്ട് എല്ലാരും കഴിക്ക
ആ സത്യാണ് ആരും ഇതുവരെ ഒരു മോശം ഒന്നും പറഞ്ഞിട്ടില്ല ഒക്കെ ടേസ്റ്റുണ്ട്ന്നല്ലാണ്ട് നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ അത് അതിന്റെതായിട്ടുള്ള അതിന്റെ ക്വാളിറ്റി തന്നെ ഉണ്ടാവും അ നമുക്കൊരു അതൊരു ഇത് ഒരു പോയി മൊത്തം പോയി പിന്നെ എനിക്ക് അങ്ങനെ അറിയാ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോ ആകുമ്പോ ഞാൻ ഒറ്റക്ക് നിന്ന് സാവകാശം ചെയ്യണം അതിന്റെ ഇടയിൽ നമ്മൾ എല്ലാരും കൂടെ കൂടിയിട്ട് എല്ലാരും കൂടെ ഒരാൾ കുറച്ച് മഞ്ഞൾ കൊണ്ടിട്ടു കുറച്ച് മുളക് കൊണ്ടിട്ടു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്റെ ഫുൾ തെറ്റും
എല്ലാം പോവും
ണ്ടായി ഇവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും
ഉം അതെ അതെ ഞാനും ഞാൻ അടുക്കള കേറുമ്പോ ഞാൻ എന്റെ പണികൾ മാത്രേ ചെയ്തിട്ടുള്ളൂ ഇവിടെ അമ്മ ഉള്ളത് കൊണ്ട് അമ്മയുടെ പണി അമ്മയും ചെയ്യും എന്റെ പണി ഞാനും ചെയ്യും
ആ
എന്റെ പണിയിലോട്ട് അമ്മയെ കടത്തത്തില്ല ഞാൻ ഉം തന്നെയല്ല ഇപ്പൊ അമ്മയ്ക്കും ഞാൻ വെക്കുന്ന ഫുഡാ കുടുതലും ഇഷ്ടം
ആ അവിടെ അങ്ങനെ തന്നെ തറവാട്ടില് തറവാട്ടിലുള്ളവർക്കൊക്കെ അങ്ങനെ തന്നെ ഉപ്പമ്മൊക്കെ പറയും ടേസ്റ്റ് ഫുഡ്‌ ഇണ്ടാക്കാൻ അറിയുന്ന പറയും
ആ ഹ ആ ഉം ആ എന്നാ ശരി എന്നാ അവിടെ വിളിച്ചാ മതി ഓക്കെ ഉ